ആണേയ്ക്കും ഹലോ
ഹലോ
ഉം അസ്സലാമലൈക്കും
അലൈക്കും ഉസ്‌ലാം
എന്തൊക്കെ
എന്തൊക്കെ സുഖായിട്ട് പോണ്
ആരിഫേണ് പേര് തോന്നി നമ്പറുമ്മെ കണ്ട്
അതെ ആരിഫേണ് ആ ആരിഫേണ് പിന്നെ എന്താ ഫുഡൊക്കെ കഴിച്ചോ
ആ ഫുഡ് കഴിച്ചു സ്ഥലം
സ്ഥലം മഞ്ചേരി
അ ആ ഓക്കെ മലപ്പുറം തന്നെ ഫുഡ് കഴിച്ചു ഉം എന്തേരിന്നു സ്പെഷ്യലായിട്ട്
പിന്നെ വല്ലാതെ സാധാ ചോറ് ങും ങും മധുരക്കറിയും
മുതിരെങ്ങനെ കറിവെക്ക എൻ്റെടുത്തുണ്ട് മുതിരൊക്കെ അ ആ
മുതിര ഇന്ന് തേങ്ങ അരച്ചോണ്ട് മുതിരിവേവിച്ചുണ്ട് വറുത്ത് വേവിച്ചാണ്ട് അ അ വേവിച്ചാണ്ട് പിന്നെ അരച്ച്ങ്ങാണ്ട് ഒന്നില്ലെങ്കിൽ പൊടിച്ചിടാ അല്ലെങ്കിൽ അരയ്‌ക്കേണ് ഇന്നിട്ട് പിന്നെ അത് നമ്മള് പിന്നെ മസാലക്കിട്ടാണ് തക്ക-
ആണോ അ
മഞ്ഞളൊക്കിട്ടാണ്ട് ച്ച് പറഞ്ഞാതി കുറച്ച് തേങ്ങ അരച്ചപാര്യാ ആളങ്ങനെ ഉപ്പേരിയാണോ വെക്കല്
ഞാനോ മുദ്ര ങ്ങനെ എണ്ണിത്തണ്ട് മുദ്ര അങ്ങനെയൊക്കെ വെക്കാ വേണ്ടിട്ട് വാങ്ങിയതായിരുന്നു നോക്യാ കറിത്വരെ വെച്ചിട്ടില്ല ഉ അത ന്നങ്ങനെ വെച്ചുന്നല്ല്തെ അയിമക്ക് പിന്നെ പോയി
ആ പിന്നെ തക്കാളി ആഹ തക്കാളിന്റെ താളിപ്പ് ഉണ്ടാ കിറ്റിഅതക്ക് കൊറച്മുതിര പൊടിച്ചിട്ടാലും ടേസ്റ്റ്
ആഹ
ഉം ഉം
താളിപ്പ്ക്കോ എന്ത് താളിപ്പ്ക്ക്
ഞമ്മള് ത ക്കാളി താളിപ്പ് ഇണ്ടാക്
ആഹ് ശെരി റ്റേ ആ
ആഹ് അതിലോട്ട്കുറച്ച് മുതിര വറുത്ത് പൊടിച്ചിട്ടെ ആ പൊടി
ഇം ഏഹ് ഏഹ് ന്നിട്ടെങ്ങനെയാ ഫുഡ് പ്രേമിയാ നല്ല രീതിയിൽ കുക്ക് ചെയ്യോ
അല്ല
ഏഹ് മക്കളെത്ര
മക്കള് രണ്ടാളുണ്ട് ഒരാള് നഴ്സറിൽ പോയിണ്ട്
ഉം ഉം ചെർത്
ആഹ് ഇപ്പ എൽകെജി ചേർത്തിട്ടേള്ളു
ആഹ് ആഹ് വലുതെന്തെയ്യണ്
വലുതാണ് നഴ്സറിൽപോയത് ചെർത് ഒന്നര വയസ് ആയിട്ടുള്ളൂ
ആഹ് ചെറിയ കുട്ടിയാണല്ലേ ഹസ്ബന്റോ
ഹസ്ബൻ്റ് കൂലിപ്പണിന്നെ
അ എവിടെ നാട്ടിലുണ്ട്
ആഹ്
ആ ഭക്ഷണം കഴിച്ചാ ഏന്താട്ടാ വര് ഭക്ഷണം കഴിക്കാൻ വരേക്കാ
ആഹ് ആഹ് ഓ ശ നിങ്ങളൊക്കെ വരും -
ആഹ് ആഹ് -
ആഹ് എത്തീവരെ- തി ഭക്ഷണമം കഴിച്ച്-
ആഹ് കെടക്ക് വാ പോവ്വാ-
ആഹ് ചെലപ്പം കൊറച്ച്നേരം നിൽക്കും ചെലപ്പോ പ്പോ- ആഹ് എടയ്ക്ക് - ആഹ് ഇപ്പ നാട്ടിലുണ്ടോ?
ഞങ്ങളത് ഇതുവരെ ലീ ലുണ്ടായിരുന്നുവിടെ ഓ ഇന്നലെ മി ഞാന് പോയി മ് അപ്പയിന്റെ ടെൻഷനും കാര്യ ട്ട് ഇങ്ങനെ നടക്കരുന്നു. ആ പിന്നെ ചെറിയ ആ ഇണ്ടേ മൂന്ന് മക്കളുണ്ട്. മൂന്നാൺകു കുട്ട്യാലെന്നെന്ന് വലുത് ആറിലാണ് രണ്ടാമത്തെ രണ്ടാം ക്ലാസ് ണ് ചെറുതിനപ്പൊ ബാലവാടിയില് മലയാളി ടീച്ചർ വിളിച്ചിട്ട് ഇങ്ങനെ ബാലപാടി ടീച്ചറ് വിളിച്ചിട്ടിങ്ങനെ സ്വര്യം കെടുത്തിട്ട് കൊണ്ടാക്കിയതാ ഞാൻ കൊണ്ടാക്കാൻ തീരെ ഇഷ് ഇ്ടല്ല കാരണം എനിക്ക് ഭയങ്കര ഇടങ്ങേറ് ഇതിന്റെ ഉള്ളില ഒറ്റക്കെ ഇങ്ങനെ നിന്നിട്ടെ അപ്പൊ ടി ചറ് ഇതുവരെ കൊണ്ടാക്ക് കൊണ്ടാക്ക് അപ്പോ ഓന്റെപ്പ പോ ട്ടെ റഞ്ഞാണ്ട് കാത്ത്‌ക്കെന്നു
ഏ അപ്പപ്പോ പേടിയവുലെ
ആ അപ്പൊ നീ കൊണ്ടാക്കി. ഉമ് പാരുല പിന്നെപ്പൊ ഒന്ന് നല്ല രീതിയില് വെയിലുണ്ട്. അപ്പൊ മുറ്റത്തു കൂടെ ഓരോ പണി പണി ഡ്രസ്സ് അലക്കിയതോ റ്റെതെന്നെന്ന് അത് ചാറുണ്ടോ നോ ഇങ്ങനെ നിക്കാണ് ഉള്ള്ക്ക് കേറാനെ തോന്ണില്ല ഉം ഇപ്പ എത്രയായി കല്ല്യാണയിഞ്ഞിയിട്ട്
നല്ല വയില കണ്ട് ഇന്നല്തും മിഞ്ഞാന്നതും ഒക്കെ കല്യാണം കയി ഞ്ഞിട്ട് ഇപ്പ ആറ് വർഷം അവിടെ
ആ ആ ആ ആ പഠിച്ചാ പ്ലസ്ടൂ കഴിഞ്ഞിട്ട് ആ ആ
ഞാന് ഡിഗ്രി കഴിഞ്ഞ്
ആ ആ അവിടെരുന്നു പെരിന്തൽമണ്ണേ
അല്ലെ ഞാന് മഞ്ചേരിലെന്നു
ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ പി ജി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞേ ഉം ഡിഗ്രി ഇംഗ്ലീഷ് ലിറ്റ്റേച്ചറ് ഉം
പിന്നെ ബീജ്‌ ഇപ്പ ഡിസ്റ്റൻസായിട്ട് ചെയ്തൊണ്ടിര്
അല്ല അത് ഇപ്പഴല്ല അ അന്നേരം അന്നേരം ചെയ്തോണ്ടിരിക്ക്യാ കല്യാണം കഴിഞ്ഞ് പിന്നെപ്പം മക്കളക്കെയായ് ഇപ്പങ്ങ ചെയ്യുന്നില്ല പിന്നെ വർക്കെയ്തിരുന്നു കൊറ
എന്ത്‌ വർക്കായിരുന്നു
ഏ ഇംഗ്ലീഷ്. മടിയൻ ടീച്ചറായിര്ന്നേ
ഏ മ്മ് മ്മ്
ഇപ്പവിടെം പോവുന്നോന്നുല്ല ഇപ്പക്കേ ചെറീ കുട്ട്യാണ് അവോക്കേ ഫുള്ളി എങ്കെജ് ജിടാവണം പിന്നെ ഞമ്മക്ക് ഞമ്മളേ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ക്കാറ്റു ല്ലാ മെയിൻ അതാ ആ
അങ്ങനെയാവുമ്പം ബുദ്ധിമുട്ടാണ്
ഉം ഞമ്മക്ക് എന്ന്ച്ചാലേ എല്ലാ സമയം ഫ്രീ ഇട്ടി കണ്ടെഴിഞ്ഞപ്പളേ മടി മടി മടി അങ്ങനൊരു മടി ആ അങ്ങനെ ശീലാവല് അല്ലങ്കി നമ്മള് വിഷയ ല്ല മ്മ് ന്ന്ട്ട് എന്തായി വെയ്‌ലുണ്ടലൊല്ലെ ഇന്നാടെ ഫുഡ്ന്ന്ണ്ടാ എർച്ചി കൊറച്ചും കൂടെണ്ടായിരുന്ന പ്പത് ന്ന്റക്കി. പിന്നെ മക്കക്ക് കൊണ്ടൊവാ വേണ്ടിട്ട് കേബേജ്പ്പേരി ഇണ്ടാക്കിണ്. കറിന്നുണ്ടാക്കീല ആ ഇനിപ്പോ ആരും ഇല്ലല്ലോ ആഹ് ഇനിയിപ്പങ്ങനെയൊക്കെണ് ഫുള്ള് ഉണ്ടായിപ്പേക്കാരം അഹ്ഇനിയിപ്പോ എന്തേലും എന്ത്‌ണ്ടേല് മക്കക്ക് വേണന്ന്ണ്ട് പക്ഷേ ഇവരേ സോപ്പിട്ട്ക്കാണ്ട് തീറ്റ് ക്കണം ചെറിയ കുട്ട്യാളല്ലേ ആ ഒറ്റ അവര് ഇട തറവാട് എട്ത്തന്നെയാണ്- ടൊ മുറ്റത്ത് കൂടെ പെരച്ച് രണ്ടളെ ച്ചന്മാരും- മ് -
ആഹ് മ് മ് അപ്പ ചുരുക്കത്തിലൂടായി പിന്നെങ്ങനെ -
ആഹ് ഇനിയിപ്പ കുട്ടിളെ ഇപ്പ വരുമ്പ നമ്മള് ഫുൾ ടൈം ഇതന്നെല്ലെ ഇനിയിപ്പൊ കുറ ച്ച് വ്ട് ച്ചു മ് പണി കറി ഇണ്ടാക്കലൊരു പണിയാ മെനെ ക്കടാണ്റിയിലെ അതെ ച്ച് മുതിരണ്ട് ഇഞ്ഞ് എങ്ങനെ വെക്ക് ചോദിച്ചത് താളിപ്പൊക്കെ ഈസിയാണ് ഹെ എനിക്ക് കറി നിർബന്ധൊന്നുല്ല പഷെ ഇണ്ടാക്കിയാ കൂട്ടും ചെയ്യും
ആഹ് എങ്ങനെ താളിപ്പ അതൊ തേങ്ങ അരച്ചത് എങ്ങനെയാ ഇഷ്ടം
ഇല്ല ഇതുവരെ ഹസ്ബന്റിന് തേങ്ങ പറ്റൂല നെഞ്ഞീറെക്കാരം അപ്പെ ഞാനെന്താട്ടും എന്തെങ്കിലുക്കെറ്റ് വെണ്ടക്ക അങ്ങൻത്തൊക്കെ കറിണ്ടാലെ ചെറിയ ചെറിയ കറികള് അല്ലെ താളിപ്പ് മുരങ്ങ ഉം അങ്ങൻത്തെക്കെ എന്ത് കറിം ഇണ്ടാക്കണെങ്കി തേങ്ങരക്കാത്ത ടൈപ്പ് കറി കറി
ആഹ് ആഹ് ആഹ് എന്ന അതേല ക്ക് പറ്റിയ കറിയെന്നേര്ന്നു ഇപ്പം മുതിര താളിപ്പൊക്കേ ഞ്ഞ് ഇന്ശാ അള്ളാ ഓക്ക് വെരുമ്പം ഇണ്ടാക്കിയൊട്ക്കാ മ്
ഉ എന്നാ ശരി
ആ പിന്നെന്താണും